ആഹ ആ ഓക്കെ ഓക്കെ അ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതെ കട്ടാക്കി കെതേട്ട
ഓക്കെ ഓക്കേ അത് കൊഴപ്പില്ല
പിന്നെ ആ അപ്പൊ ഞമ്മളെ സുൽഫി പറയുമ്പോൾ തന്നെ ഇപ്പൊ കല്യാണങ്ങളെ സ്വർണ്ണം പറയുമ്പോ നമ്മള് മെനായിട്ടും ഫോക്കസ് ചെയ്യുന്നരു കാര്യണല്ലോ കല്യാണം എന്ന് പറഞ്ഞത് അപ്പൊ കല്യാണം ഇപ്പോനോക്കിയ പണ്ടത്തെ കല് കല്യാണങ്ങള് സ്വർണ്ണത്തിനാണ് മിക് കേട്ടെ കല്യാണത്തിറ്റൊരു അർ ആർഭാടൾ ഇപ്പത്തെ ഇപ്പത്തെ ആർഭാടങ്ങളൾക്കെ കണ്ടല്ലേ എന്തൊക്കെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ മുസ്ലിം നമ്മളുടെ ഇതിലൊക്കെ ഒരുപാട് കല്യാണങ്ങളുണ്ട് ഇപ്പൊ അഞ്ചു ആറ് ദിവസം കല്യാണാണ് മഞ്ഞൾ കല്യാണം പിന്നെ ചുവന്ന കല്യാണം അരിക്കു ത് കല്യാണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കല്യാണങ്ങൾ വർഗി ശെരിയാണ് ഒരു ഇപ്പൊ എന്റെ ഒരു ഏ ളപ്പനമോള കല്യാണം കഴഞ്ഞത് ആറ് ദിവസത്തെ പ്രോഗ്രമ് ആയിരുന്നു അരികു ത്തത്ത് കല്യാണ ഉണ്ടായിരുന്നു ചുവന്ന കല്യാണ ഉണ്ടായിരുന്നു ന മഞ്ഞൾ കല്യാണ മേല കിയിട്ടുള്ള കല്യാണം പിന്നെ വേറെ വേറൊരു എന്തിണ്ടായത് എന്താണ് എന്താ ഒരു മീന് കിട്ടുന്നില്ല അ ഒരു നാലഞ്ചു ദിവസംന് വേണ്ടിയ മാറ്റി വെക്കണം ഓരോ ദിവസം ഓരോ ഡ്രസ്സ് പിന്നെ ഓരോ തീമിലായിരിക്കും സ്റ്റേജ ഒക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ഇന്നത്തെ മ മഞ്ഞൾ കല്യാണത്തിന്റെ എല്ലാ ചുവന്ന കല്യാണത്തിന് അത് ഫുൾ ചുവപ്പിലായിരിക്കും മഞ്ഞൾ കല്യാണത്തി ഫുള് മഞ്ഞ നമ്മള അതുപലെ സോപ്പിക്ക നമ്മളെ ല ഈൗ അഹ് ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം മാത്രമാക്കാൻ പറ്റില്ലല്ലോ എല്ലാരും ചെയ്യുമ്പോ അ അത തുപോലെ ഓരോ ഭയങ്കരമായിട്ട് ആർഭാടായി മാറി ഞാനൊക്കെ ഹസ്ബന്റിനോട് പറയരുന്നേ ഇപ്പൊ തമാശക്ക് പറയുന്ന ഇച്ചാൽതിയരുന്നു കാരണം ഇപ്പഴത്തെ ഫോട്ടോ ഫോട്ടോഷൂട്ടും ഏഹ്ഹ് ഇപ്പോഴത്തെ കല്യാണ ഡ്രെസ്സുകളും വേറ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമില് ഗുറാത്തി സ്റ്റൈലിൽ ആരുന്നു അങ്ങനെ ഒരുൊക്കെ അങ്ങൊയിരുന്നു ഗുജറാത്തി മോഡലിൽ സാരി അടി മണ്ടിക്ക് മുന്താണി മുന്നിക്ക് ഞെറി എടുത്തിട്ടും ഇങ്ങ് വരിക തോളിന്റെയ്ക്ക കൂടെ ഇടല്ലോ അങ്ങനെ അങ്ങനെ ഗുജറാത്തി സ്റ്റൈല എന്നാ പറയാ അങ്ങനെയരുന്നു ഇല്ലല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അന്ന് തലേന്നൊരു കല്യാണംോ തലേ ആളുകൾ അന്ന് വരാൻറ്റും മറ്റത്തൊക്കെലയും നമ്മള ഫാമിലി ഒെ കൂടുുവല്ലോ അങ്ങനെ ഒരു കല്യാണം പിന്നെ പിറ്റേന്ന് ഇപ്പത്തെ പോലത്തെ കല്യാണങ്ങളൊന്നും അന്നില്ല എങ്ങനെ വെച്ചാല് ഇതൊക്കെ കൊറേ ആർഭാടങ്ങളാണ്ത്ൂർത്തടിച്ചിട്ട് ആളുകളള്ന്ന് സാധാരണക്കാര മക്കളുണ്ടാവുംതൊക്കെ കാണുമ്പോ ആഹ
ആഹ പക്ഷെ ഏറ്റവും ഇത് ഇതൊന്നും അല്ല സംഭവം ശരിക്കും യഥാർത്ഥത്തില് പണ്ടത്തെ രീതി യല്ല ആളുകൾക്ക് പണ്ടത്തെേക്കാളും പൈസ ഉണ്ട്ന്ന് തോന്നണ്ടോ പണ്ടായിരുന്നു നമ്മുടെൊക്കെ കത്ത് ഇവിടെയക്ക കല്യാണം കഴിഞ്ഞ് സമയത്ത് ഇത്രയും കുറച്ച് ദാരിദ് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒന്നല്ല രണ്ടു ദിവസം ഫംഗ്ഷൻ ഒക്കെ കഴിവുണ്ടായിർന്നല്ല പക്ഷെ ഇപ്പ അതല്ല നേരെ നമ്മുടെ മൊത്തം മൊത്തം മൊത്തം ലിവിംഗ് അതായത് ആളുകളുടെ മൊത്ത രീതികളും സാമ്പത്തിക അടിസ്ഥാന അവ
ചോദിക്കട്ടെ ഇങ്ങനൊക്കെണ്ടെങ്കിലും ഇങ്ങക്ക് തോന്ന്ന്ന്ണ്ടോ എനിക്കാ പഴേ കല്യാണങ്ങളുടെ രസെ- ഇപ്പത്തെ കല്യാണങ്ങള് തോന്ന്ന്നില്ല ഒന്നാമത് പ് പയേ കല്യാണങ്ങള്ന്ന് പറഞ്ഞാ ഫുള്ള് വീട്കളിലേര്ന്നു.
വീടുകളിലാര്ന്നു പിന്നെ നമ്മക്ക് സംസാരിക്കാനുള്ള സ്വാത് ഉണ്ടായിര്ന്നു. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കല്യാണത്ത്ന് ഇപ്പൊ ഓൾറെഡി ഫുൾ മ്യൂസിക്കാണ് ഡും ഡും ഡും ഡും ഡും ന്ന്
ആ അതാ സംസാരങ്ങളില്ല ഇനി അഥവാ ഓരൊക്കെ ഫോണില് നോക്കിരിക്കായിരിക്കും. അതെ പഴയ കല്യാണങ്ങൾ ന്ന് പറഞ്ഞാ ഞങ്ങള് പറയേര്ന്നേ കല്യാണത്തിന്റെ തലേന്നൊക്കെ ആവുമ്പോ എല്ലാരും കൂടെ വെള്ത്തുള്ളി തൊലിക്ക്യ ആ എല്ലം കൂടെള്ള ചടങ്ങേള് തലേന്നക്ക്ള്ള എല്ലാ സ്ത്രീകളും കൂടീറ്റ് ങ്ങനെ അങ്ങോട്ടു ങ്ങോട്ടും സംസാരം ഇപ്പൊ ഒന്നൂല്ല ഇപ്പ നമ്മള് നമ്മക്കൊര് ജോലില്ലല്ലോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്ത് നട ക്കാ എന്നല്ലാതെ നമ്മക്ക് ഒര് ജോലി
അതെ അതെ അതെ ബന്ധങ്ങളും കൊറ
രസം അതെ അതെ ബന്ധങ്ങൾ കുറഞ്ഞ് ഫുൾ ഫോൺ തണിലായ എല്ലാ മക്ക് മ വരെ എല്ലാം ത്തൊരു അതിലേക്ക് മാറി പിന്നെ ഇപ്പൊ നമ്മളതിലെക്കെ തന്നെ കല്യാണ നിശ്ചയം നിശ്ചയത്തിന് വല്ല്യൊരു ചടങ്ങാണ് ഇപ്പോ അ അത് കഴിഞ്ഞാൽ പിന്നെ അട് ത്തത് മഹന്തിന്റതായി നിക്കാഹിന്റെത് ത് വേറായി അല്ലെങ്കിൽ പിന്നെ എന്താ അ ഒരു ഈ കല്യാണങ്ങൾക്കൊക്കെ ഒരുപാട് ഇപ്പോ നമ്മളൊക്കെ ഹോട്ടലിൽ വെച്ച്ട്ടാണ് അതായത് ഇപ്പൊ ന്റെഎളാപ എളാപ്പാന്റെ മോളതൊക്കെ ബ്രെയ്റ്റുബിന്ന് പറഞ്ഞൊരു ഫങ്ങ്ഷണ്ടല്ലപ്പൊ ബ്രൈറ്റ് റ്റു ബി ഒക്കെ ഹോട്ടലില് റൂമ് നമ്മ് ഹോട്ടലില് നമ്മള് ഒന്ന് അറേഞ്ച് ചെയ്ത്ട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് അവടെ വച്ച്ട്ടാണ് ബ്രൈറ്റ് റ്റു ബി കേക്ക് മുറിച്ചാ അങ്ങനെക്കെ നടന്നത് മഞ്ഞള കല്യാണം ചോന്ന കല്യാണം വീട്ടില് വെച്ച്ട്ട് രംഗോലി എന്നൊരു പ്രോഗ്രാമുണ്ടായിരുന്നു അത് ഫുൾകളർ കളർ ഡ്രസ്സെക്കിട്ടിട്ട്- ആഹ് അത് വേറൊരുസ്ഥലത്ത് പോയിറ്റാണ് അത് നടത്ത- തിരിങ്ങനെ ഞാപറയാ ഒരു കല്യാണം കഴിയുമ്പേക്കും ഒരുഫാ- ഫാമിലിത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻകം അങ്ങനെ അങ്ങട്ട് ചോർന്ന് പോവാണ് അത് നമ്മളാരും അത് ഏത് സമൂഹ- ശ്രദ്ധിക്കുന്നേ ഇല്ല കാർണൊരു ഇപ്പൊ അല്ലെങ്കിൽ സ്ഥാനത്തിന്നിട്ട് അദ്ദേഹം- ആഹ് അദ്ദേഹം ആ- പ്രായംവരെ നമ്മളെ നോക്കി വളർ- ത്തി ആ ഒരു ഏജിലെത്തി - ത്തിച്ച് കെട്ടിച്ച് വിടുമ്പപ്പോലും നമ്മള് വരി- ക്ക് ഭാരം വല് വല്ലിയ ഒരു ഭാരം കൊടുത്തിട്ടാണ് ആ മോള് പോണത് പിന്നെ അവൾടെ സ് സ്വർണം അത് പിന്നെ പറയണ്ടാവിശ്യല്ല അപ്പ ഞമ്മള് നേരത്തെ പറഞ്ഞീല്ലേ ആഹ് അതെ പിന്നെ കടം കടത്തിലായി അവര് അവരവിടെ കഷ് ഷ്ടപ്പെടുന്നു മക്കള് അവര് ജീവിക്കുന്ന് എല്ലെങ്കി പിന്നെ എങ്ങനെ വേണം ഇപ്പൊ എനി ക്കെന്റെ കല്യാണം നടത്തണന്നണ്ടെങ്കി ഞാന് സ് സ്റ്റേണായി നിന്നി ഞാൻ ജോലി നേടീട്ട് ഞാൻ അങ്ങനത്തെ പരു പ്രോഗ്രാമുകൾ നടത്തണം
നടത്തണം ഇതെങ്ങെനെ പോയാലും ഒരു നോർമലി ഒരു കല്യാണം കഴിഞ്ഞൊരു പെങ്കൊച്ചിനെ ഒരു ഗോൾഡ് ഒന്നും കൊടുക്കാണ്ടൊരു പത്ത് ലക്ഷം രൂപുള്ള ചെലവാണ് എറക്കി വിടുന്നേ
അതെ അതെ അതെ അതെ അതെ അപ്പം അത് ഞമ്മളായിട്ടിപ്പ ഞാ ഞാൻ തീരുമാനിക്കാന്ന് എനി ക്ക് സ്വന്തായിട്ട് ഞാന് ഞാൻ ഞാൻ തന്നെ ജോലിയിണ്ടാക്കി ഇതാക്കാണനാണെങ്കിൽ ഓക്കെ ഇതമ്മള് അച്ഛനേം അമ്മന്റെം അത്രയും സമ്പാദ്യം എട്- ട്ടാ- നമ്മളി കളിക്കുന്നെ അത് കാരണം ഇന്നത്തെ പെങ്കുട്ട്യോളോടൊന്നും ങ്‌ ഇൻകി കല്യാണം ഇത്രീസത്തെ കല്യാണം വാണന്നർഞ്ഞ നമ്മള് നടത്തിക്കൊടുക്കന്നെ കാരണം ഇപ്പ ട്രെൻറ്റിന്റെ പിന്നാലേ ഓട് ടുന്നതെല്ലാരു റീൽസ് കണ്ടി ടും യൂട്യൂബില് കണ്ടിട്ടും അവരതാണ് അതാണ് യാഥാർത്ഥ്യ ജീവിതം വുന്ന് വിചാരിച്ചിട്ടാണ് അവര് നട-
യപം പണ്ടൊക്കെ രണ്ടൂസ്ത്ത കല്യാണം തന്നെയുണ്ടാർന്നൊള്ളൂ ന്നമ്പ്ടെ ഇവിടെ എന്നാ രണ്ടൂസ്ഥകല്യാണം ഇപ്പ്ളുഒള്ളു ന്നെലവില് ഇങ്ങോട്ടൊക്കെ ഹയർ ആ ഹൈറേഞ്ചിലോട്ടൊക്കെ വരുമ്പോ രണ്ടൂസ്ഥകല്യാണ ഇപ്പളും നിലവിലൊള്ളൂ മഞ്ഞ കല്യാണോം നോർ ആ മെൻ കല്യാണോ രണ്ട് കല്യാണമ ഉള്ളൂ ആ ഫാഗത്തൊക്കെ യായിരിക്കും കല്യാണങ്ങള് കൂട്തല ഇന്നലെ
ആ ഞങ്ങളെ ഈ മലബാറേര്യേല് ഭയങ്കരായ്ട്ട് ഇകല്യാണങ്ങളും ഇപ്പൊ ഇപ്പൊ കല്യാണത്തിന്റെ അന്ന് ഇപ്പൊ പുതിയ ഇപ്പൊ ഇപ്പൊ ട്രെൻഡിങ്ങിലോ ടിക്കൊണ്ടിരിക്കുന്നാണ് കല്യാണത്തിന്റെന്ന് പെണ്ണ് നൃത്തം ചെയ്യണം അതായത് ഡാൻസ് കളിക്കണം സ്റ്റേജ്ക്ക് പോമ്പോ പയ്യനഅവട്ങ്ങനെ നോക്കി ക്കുന്നു നമ്മള യൂട്യൂബിൽ കാണുന്നില്ലേ അപ്പൊ ഡാൻസ് കളിച്ച്ങ്ങാണ്ട് പെണ്ണ് ചെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകുന്നേ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എന്താ പറയാ കല്യാണ എന്നുള്ള പവിത്രത അങ്ങ്ണ്ട് നഷ്ട്ടപ്പെടുത്തു രീതിയിലേക്ക് അതൊരു ആഘോഷാക്കി വേറൊരു രീതിക്കാക്കേണ് ആ അതിലൊരു അമി ബാടാക്കിയ്ട്ട് തീർക്കേണ് അത് കാണുമ്പോ സാധാരണക്കാരായ മക്കളും അത് പങ്കെടുക്കുന്നോരുണ്ടാവുല്ലെ അവരേം അവുര് സ്വപ്നം കാണേണേ നമക്ക്തിന്താൻ പറ്റാത്തത് നമ്മളെ നമ്മള ഫാമിലിന്റെര് ക്കയാശ കാരണം അവര് ആ അവര്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ത് കാണുമ്പോ അതൊക്കെ കാണുമ്പോകല്യാണങ്ങളക്ക പണ്ടത്തെ ആ ഒരു രസംന്നില്ലാന്നെനിക്ക് എനിക്കിപ്പഴും തോന്നും അത് പിന്നെ അവരി ഇപ്പോ നമ്മള ഇപ്പോൾ ഒരു ഹോള് ബുക്ക് ചെയ്യണെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം നിശ്ചക്കുമ്പോഴേക്ക് നമ്മള് ഹോള് ബുക്ക് ചെയ്യയാണ് അല്ലെ ഒരു ഹോള് ബുക്കെയ്ത്ട്ട് ഹോള് ബുക്കിങ്ങിനനെ ഒരു വൺ ലാക്ക് അങ്ങനെ പോവും എങ്ങനെയാലും ഒര് എഴ് വ എഴ് വയ് എമ്പയ്നായിരം അങ്ങന പോവെ ഹോൾന് പിന്നയ്ന്റെ കൂടെ സ്വർണ്ണം വാങ്ങല് പിന്നയ്ന്റെ ഭക്ഷണത്തിന് ചെലവ് പിന്നെ ഇപ്പൊ നമ്മള് ഹോള് നമ്മള ഇപ്പ ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്താ ലും നമ്മളാണല്ലോ സെറ്റ് ചെയ്യുന്നത് അതിന്റെ തീമൊക്കെ എങ്ങനെ വേണം ഡെക്കറേഷന് സ്റ്റേജ് അതിന് വേറെ എസ്ട്രാ ഇതൊക്ക്‌പ്പന്നമ്മള ഫാമിലീല് കയ്ഞ്ഞതോണ്ട് ന്നമക്കെല്ലതും അറിയാൻ പറ്റും പറ്റുന്നുണ്ട് ഇപ്പം എളാപ്പാന്റെ മകള് ഏണ ഇപ്പോ ഒരുപാട് ഒരു തില് ആയി പോയി അതായത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ആർഭാടും കാര്യങ്ങളും ആയ്ട്ട് എനിക്ക് ഫീലെയ്തേട്ടോ എനിക്ക് അതിനോടൊന്നും വല്യ താല്പര്യം പര്യല്ലാത്ത ആളാണ് ഞാന് അതായത് ആവശ്യത്തിന് വേണം അനാവശ്യമായിട്ട് അഞ്ചാറ് ദിവസം നമ്മൾ ഇതിനായിട്ട് മെന ക്കെട്ട് പോവ എന്നിട്ട് നമ്മളീ കുട്ട്യാളീം വച്ച് നമ്മളതേപോലത്തെ ഡ്രസ്സ് ഇടുക കാരണം നമ്മള് മാത്രം മാറിക്കാൻ പറ്റ
പറ്റത്തില്ല എല്ലാർക്കും ചെലവാ
നായി
ആഹ്
എല്ലാർക്കും ചിലവാണ് നമ്മളതേപോലെ സ് ഒരീസം ചോപ്പ് ഡ്രസ്സ് ഒപ്പിക്കണെങ്കി ഒരൂസം മഞ്ഞ ഡ്രസ്സ് ഒപ്പിക്കേണ്ടേ അപ്പം പിന്നെ കല്യാണത്തിന് വേറെ സ്സ്‌ ഒപ്പിക്കണം ഇങ്ങനെ എന്നിട്ട് അവര് പറയും ക്യാമറമാൻ പറയും അങ്ങനെക്കണം ആ അതെ അതെ അതെ പിന്നെ ക്യാ അതെ അതെ പിന്നെ നമ്മള് ഡാൻസ് കളിക്കാ ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല ഡാൻസ് കളിക്കാൻ സ്റ്റേജ്മ്മെ കേ ഡാൻസ് കളിക്കൂല എന്ത് പറഞ്ഞാലും കാരണം നമ്മള് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തായി നമ്മള് പഴയ ആളുകളായി നമ്മള് പിന്നെ അവരിരുന്ന് തെറ്റി നിൽക്കുന്നവരായി അവര ഇഷടല്ലാത്ത അങ്ങനെ ആവാണ്പ്പോ സമൂഹം അങ്ങനെ ആയി മാറി പ്പ ഞമ്മക്ക് നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നുംത് മാറൂല കാരണം ഇവരായിട്ട് അതെ ഇത് ഇത് ഈ യൂത്ത് ചിന്തിക്കണം അതായത് ഇപ്പോ ജനറേഷനുള്ള മ മക്കളെല്ലാരും ചിന്തിക്കണം എനിക്ക് അങ്ങനത്തൊന്നും വേണ്ട എനിക്ക് ഒരു മിനിമലായ്ട്ടുള്ള
ഓൾറെഡി കാരണന്മാർക്ക് ഭയമായി തുടങ്ങി അങ്ങനെ വരുന്ന പെമ്പിള്ള പ്പോകൂടുതൽ നമ്മളിവിടെയൊക്കെ ഇറങ്ങി പോവാ കാരണന്മാര് കണ്ണടക്കണ നമ്മള് അറിയത്തില്ല സ്വർണത്തിന് വില കൂടുതല് അല്ല സ്വർണത്തിന് വില കൂടുതല് കെട്ടിക്കാൻ പറ്റത്തില്ല അപ്പൊന്നാ ആളുകള് നൈസായിട്ട് കണ്ണടച്ചു വിടും അപ്പൊ കൊട
അങ്ങനെലേ ഞാ വിചാര്ച്ചു ഇങ്ങനീം കല്യാണം. നടത്തിയിട്ട് പിന്നെ ചെക്ക് വേറെ ഒളി ച്ചോടോ കാര്യങ്ങള് അങ്ങനെയും അങ്ങനിം കേക്ക്ണ്ടല്ലോ മ്മള് ഇത്രയും ആർഭാടായിട്ട്
ഇല്ല അ ആഹ് അപ്പ അത് ചെയ്യാൻ പറ്റാത്ത കാരണമാർക്ക് അവർക്ക് നിരാശ മനസ്സിലുണ്ട് അപ്പ കാരണം മക്കളോട് പറയും പൊക്കോളാൻ പറയ വേണേ എറങ്ങി ആഹ് പോവണെ പൊക്കോണ്ടേ അപ്പ ഇതൊന്നും നടത്തണ്ടല്ലോ സ്വർണോം വേണ്ട പൊന്നും വേണ്ട ത വേണ്ട ഒന്നും വേണ്ട പോയി കിട്ടൂലോ ഏഹ് ചെറക്കൻ അത് സ്നേഹിച്ച് കെട്ടി പോയി അത്രല്ലെ പറയുള്ളൂ പക്ഷെ അവരെ മനസ്സിൽ ആശ്വാസവായിരിക്കും ചെലപ്പത് കാണുന്നവരെ
അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇതിന്റെ കാലത്തിന്റെ പോക്കെ അപ്പൊ ആണുങ്ങൾക്കാണ് പെണ്ണ് കിട്ടാത്തത് അങ്ങനെ ഒരു കേസുണ്ട് ഇപ്പോ ഫാമിലി ഒരു ആണിന് കല്യാണം നോക്കുകയാണെങ്കില് ഒരു വർഷത്തോളം കാ രിക്കണ ഒരു പയ്യെ പെണ്ണ് സെറ്റ് ആണെങ്കി പക്ഷെ നേരമറിച്ചൊരു പെണ്ണ് വിചാരി ച്ചാല് കല്യാണം കഴിഞ്ഞവർക്ക് കുട്ട്യാള് ഉള്ളവർക്ക് വരെ ഇപ്പാണുങ്ങളുണ്ട് കാരണം ഇപ്പൊ നമ്മള് കാണണില്ലേ ഇങ്ങനെ ചാടിപ്പോകുന്നതും ഒരുപാട് കേസ് ഇപ്പ സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്ന, ആഹ അങ്ങത്തോര്ക്കൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ ഒരുവിധം ഈ കങ്ങ കല്യാണങ്ങളെക്കാട്ടൊക്കെ നല്ലത് ഇങ്ങള് പറഞ്ഞ പോലെ
ആഹ് ആ ചെലപ്പോ അതുകൊണ്ടായിരിക്കും പേരൻറ്സേ പേരൻസ് പതുക്കെ കണ്ണടക്കുന്ന ഫാമിലീസില് പിള്ളേരനേക്കും ചാടി പോകുന്നു പറയാൻ പറ്റിയേല അവരുടെ കൂടെ സപ്പോർറ്റായിട്ടെ എല്ലാം നോക്കിട്ടേ- പോവാണെ പൊക്കോട്ടെ അല്ലെ പിന്നെ എങ്ങനെ അങ്ങനെ ഇത്രയും ചാടിപ്പോക്കും ഒത് കൂടുവോ നമുക്ക് എല്ലാവരുടെ അത്രയും നമുക്ക് പൈസയില്ല, അപ്പൊ അടുത്ത ഓപ്ഷൻ ഇന്ന നമ്മുടെ മക്കൾക്കും ജീവിതം വേണല്ലോ എന്ന് കണക്ക് കൂട്ടുന്നവരായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയപ്പം എന്നെ നൈസായിട്ട് നോക്കും പോട്ടെ ഒരു ഒരുപാട് സ്വർണത്തിന്ല് ഒര് ഒന്ന് ഒന്ന് ഒരു ലക്ഷം രൂപയാ എങ്ങനെ പോയാലും ഒന്നേകാൽ ലക്ഷം രൂപയാകും അപ്പൊ അതിന് പോവുവാണെ അങ്ങ് പോട്ടെ
അതെ അതെ അതെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എറിഞ്ഞ വഴിക്ക് ആയിക്കോട്ടെ, ഞാൻ ദാ വിളിക്കുന്നട്ട ഇപ്പൊ വിളിക്കട്ടെറ്റ